ഹലോ ഉം എന്താ വർത്താനം ഹലോ കേക്കണില്ലേ
ഹലോ കേൾക്ക
ഹലോ
ക്ക്ഇല്ല
കേക്കണില്ല ഇനിക്ക് കേക്കണ്ട് ഹലോ
ഹലോ
ഹലോ ഇപ്പൊ കേക്കണ്ട് തെരക്കിലാ ഹലോ ഹലോ ഹലോ കേക്കണില്ലേ
ആ ഇപ്പൊ കേക്ക്ണ്ട്
ഹലോ
എന്ത ആ ആ കോൾക്കില്ല
ഏ ഏ
ഇപ്പൊ കേക്കണ്ടോ
ആ ഇപ്പൊ കേൾക്കണ്ട് കേക്കണല്ലേ ഇന്റത്
ആ കിട്ടുണ്ട് കിട്ടുണ്ട്
ഉം എന്തൊക്കെയുണ്ട് വിശേഷം ഒക്കെ നല്ലത്
സുഖമായി പോവൊണ്ട് മക്കളൊക്കെ സ്കൂള് പോയേയ്ക്കൂലേ
ഏഹ് മക്കളില്ല
ഏഹ് ഇല്ലാ
ഉം ഉം ഹ് ഹ് ഹും
ആ അപ്പം കല്ലിയാണം കഴിങ്ങിട്ട് എന്ത്രയായി
ജനുവരി ഒന്നാംതിയ ആ എ ആറ് ആറ് ഉം
ആഹ് ആഹ് ആഹ് എന്താ പഠിക്കാ
ആഹ് പഠിക്ക
എന്താ പഠിക്ക്ണെ
ഏ സി മെക്കാനിക്ക്
ആഹ് എവിടാണ്
ഐ ടി എ യിൽ കോളേജിൽ അരീക്കോട് ഐ ടി എ
ആഹ് ആഹ് ഒ ഓ ഓഹ്
ഉം ഉം നിങ്ങളിപ്പോ എന്താ ചെയ്യണേ ആ ലാസ്റ്റ് ആണ് ഈ അടുത്ത മാസം ഈ ഈ മാസം എക്സാമാ
ഏഹ് എത്ര വിട്ട്ക്കാറായ കുട്ടികളുണ്ടോ ക്ലാസില്
ഉം ഇരുപത്തിമൂന്ന് കുട്ടിയാൾ
പെങ്കുട്ടിയോളോ
പെൺകുട്ടികള് മൂന്നാളുണ്ട്
ഏഹ് ഞുബിലനെ അറിയോ
ആഹ് അറിയും
ആഹ് ഹ് ഹ്
ഉം
ഏഹ് ഇപ്പളാ ഇന്ന് ക്ലാസില്ല
ഇന്ന് സേറില്ല അപ്പൊ ഞാൻ പോയിട്ടില്ല
ഏഹ് നുബ് ല ന്റെ കസിനാ
ഏഹ്
ഉം അതെ ഐ ടി എ യിലാണ് ജ് പറഞ്ഞ ചോദിച്ച് പറഞ്ഞപ്പളെ ചോദിച്ചതാ
ഉം ഉം
ഉം എങ്ങനെ ഇണ്ട് അന്റെ ക്ലാസ്സൊക്കെ
ക്ലാസ്സ് ആഹ് അടിപൊളിയാ അങ്ങനെ പോവ് ണ്ട്
ആഹ്
പരീക്ഷ ആയിന് അയിന്റൊരു ഇതുണ്ട് അവിടെ ആരൊക്കെ ഇണ്ട്
ഇവിടെ ഇൻക്കൊരു മോനുണ്ട് മൂന്ന് വയസ്സ് കഴിഞ്ഞ്നു പിന്നെ ഇപ്പണ്ട് ഇമ്മണ്ട് ഹസ്ബന്റ് ഉണ്ട് എളച്ഛനുണ്ട് നാത്തൂൻമാരുണ്ട് എല്ലാരുണ്ട് ഉം അവിടെ ആരൊക്കെയില്ലേ
ഇവിടെ ഇപ്പച്ചിണ്ട് ഇമ്മച്ചിണ്ട് ആങ്ങളണ്ട് ഞാൻ എന്റെ വീട്ടിലാണ്
ആഹ് ആഹ് ഞാൻ എന്റെ വീട്ടില് എനിക്ക് മൂന്നാങ്ങളാരും ഇപ്പയും ഉമ്മയും
ഉം
രണ്ട് ഏട്ടമ്മാര് വര
ഉം പിന്നെ എന്തൊക്കെയുണ്ട്
പിന്നെന്തൊക്കെയാ അങ്ങനെ പോവണ്ട് എന്താ ഫുഡൊക്കെ കഴിക്കാനായോ
ഏ ഏഹ് കഴിക്കാനായില്ല ആയിക്കൊണ്ടിരിക്ക്ണു
ഏ ആ ആ ആ ഇല്ല കഴിക്കണം
ഉം
പൊതല്ല കഞ്ഞി ക്കെ കുടിച്ച് പത്തനിക്കഞ്ഞി
ഉം നല്ല മഴ ഇണ്ടായിനോ
ഓ ഒന്നിനും മഴ ണ്ടായിനിം
തണുപ്പ്ണ്ടല്ലേ
ഉം
തണപ്പ ഇണ്ടേനോ?
ഓ ഇതണ് ആ ഇതാ ഇന്നും മയല്ലോട്ടോ ട്ടോ ഇന്നലെ നല്ല മഴേനിം ഇന്ന് കുറച്ച് വെയില വെയിലിനാക്കണ്ട്
ഉം ഉം
മഴല്ല അത ഇന്നലെ നല്ല മഴ നല്ല കാ അനെ പിന്നെ ഫുട്ബോൾ കളി കാണ കാരണം നേരെ വൈകിയ കടന്നത് അപ്പൊ നേരം വൈക എണീച്ചു ഞാപ്പം എന്റെടെ ഇള്ളത് ഉം അപ്പ ഞാന് വൈകിയ എണീച്ചെ
ആ പെരയിലാകുമ്പോ നേരം വൈകെന്നെ എണീക്ക
ഉം അപ്പം പിന്നെ
ഉം
ഇന്നിട്ട് ഇന്ന് ഇന്നെന്താ ഏ
ഏ ട്രിപ്പ് പോണൊക്കെ ഭയങ്കര ഇഷ്ടാ
ഓ പോവലുണ്ട് ലോങ് ഒന്നും പോയല ചെറിയ ചെറിയ സ്ഥലത്തൊക്കെ പോയണ്ട്
ഉം
ലോങ്ങൊക്കെ ഫാമിലിക്കാരൊപ്പൊ അങ്ങനെയൊക്കെ പോാവല്
ഉം
ഉം ഉം ഫുഡൊക്കെ ഇണ്ടാക്കുവൊ എല്ലാം ഇണ്ടാക്കോ?
ആ എല്ലൊക്കെ ട്രൈ ഒക്കെ ചെയ്യും
ആ അവിട് ഏ അവിടെന്താ അവിടരൊക്കെല്ലേ
അവിടെ ഹസ്ബൻഡ് ഹസ്ബൻഡിന്റെ നാത്തൂന് താത്ത
ആ ആ ആ വേ എന്ത രണ്ടാൾക്കാര് ഒള്ളോയ്ക്കൂലെ കുട്ടിയള്
ഉം പിന്നെ മ്മ
ഉം ഉം ഇപ്പല്ല
ഊം ഉം ഉപ്പൊന്നും ആ ജനുവരി പതിനാലാം തീയതി മരിച്ച്
ഏ അന്താ അസുഖണ്ടായിനോ
ആ കാൻസറയ്നിം
ആ ആ ആ ഊ ഊ ഉം എല്ലാ ആയില്ലലേ
ഊ ഉം
ഉം ഉം അപ്പൊ ഇജ്ജ് പോന്ന മ്മറ്റക്കാവൂലേ?
അസ്ബന്റ്ന് എന്താ ജോലി
അല്ല അല്ലാതെ ഓലൊക്കെ പണിക്കൊയാൽ ങ്ങനെ ഒറ്റ കുത്തിർക്കണല്ലേ
എനിക്ക് പരീക്ഷ ആയോണ്ട് പോന്ന്
ആഹ കൊറേ നിക്കോ വടെ
ആ ഇപ്പം നിക്ക്‌ ണ്ട്
ഉ ഉം ഉം പിന്നെന്താന്ന് സ്പെശലുണ്ടോന്ന്
സോയാബീന് പിന്നെ പപ്പടം തളിപ്പ് എല്ലാ ഒന്നുല്ല അതാ സ്പെഷ്യല്
എല്ലായിടത്തും ആങ്ങനൊക്കെതന്നെ ഇപ്പൊ ഞ്ഞി നോമ്പും കാര്യങ്ങളൊക്കെ കയിഞ്ഞാണ്ട് ഇറച്ചി മീനൊക്കെ കൂട്ടി കൂട്ടി ല്ലർക്കും മടുത്ത്ണറിയ മ് പ്പല്ലാർക്കും ഇപ്പൊ നാടൻ ഭക്ഷണം മതി പച്ചക്കറികൾ
അതന്നെ ട്ടോ രസം
ഉ അന്നെ രസം ഐകോർച്ചചാറുംം സംബന്ധി കൈബിനാന ര സേഖർ
ഉം അമ്മക്ക് നല്ലതും അതന്നെ ഫാസ്റ്റ് ഫുഡ് കഴിക്കണാട്ടെ നല്ലേ
ആ ആഹ അല്ലേ പിന്നെ പൊതിച്ചോറ് ആക്കി കഴിക്കും ഞാാന്
ആഹ
വായലെക്കെ വാട്ടിയണ്ടാണ് പൊതിച്ചോറ് ഉം അത്ങ്ങനെ തൊർക്കുമ്പോ അയ്‌ന്റെ സ്മെല്ലാ നല്ലെ വൈബ് ആണ് പ്പ തന്നെയൊക്കെപാടെ തിന്നൊക്കൊ വിചാരിക്കും പക്ഷേ കുറച്ചക്ക കഴിക്കുമ്പോഴത്തേക്ക മടുത്തോവും എല്ലാ കൂട്ടനുംകൂടെ കൂടി ആവുമ്പളേയ്
ഉം ഉം
ഉം അല്ലെ പിന്നെ കസിൻസൊക്കെ എല്ലാരും മാണം ന്നാ പിന്നെ രസാ ഉം അപ്പാളോയ് വുണ്ട് അപ്പള്ളത് കൈഞ്ഞിട്ട് വേറെന്തെലും അങ്ങട്ടുംങ്ങോട്ടും ഉം ഹ്മ്മ് അല്ല ഞാാനിങ്ങനെ വർധനക്കിയൊക്കെ എന്താവും പറയാ
ഏ
അല്ലെങ്കില് വര്ധനയൊക്കെ ഉണ്ടാക്കുമ്പളേ ബാക്കിയാവുമ്പളേയ്
മം ഉം
ആഹ
കൃഷിയൊക്കെ നട്ടീനോ
ഇല്ല അങ്ങനത്തെ പരിപാടികളൊന്നും എന്റെറട്ത്തില്ല
ഹ് ഉം ഹ്
ആദ്യമൊക്കെ ഇണ്ടായി ഞാൻ ചെടിയൊക്കെ നല്ലോ നോക്കണ്ടണ്ട്ക്കയ്നി ഇപ്പ അയ്മയ്ക്ക്‌ള്ള താല്പര്യന്നുല്ല
ഉ ഇപ്പ അല്ലാത്ത നോക്കാനമ്പാടുണ്ട് ടുണ്ട് മോൻണ്ടായിട്ടോ ഓന്റെ ബേക്കല് കുറ നടക്കും
എത്രായി
ഓന് മൂന്ന് കഴിഞ്
ആഹ
അ അത് പിന്നെ
നൈസറി ചേർത്തിയോ
അഗലവാടി പോകും പോയാണ്ട് ഇപ്പം ഇന്നലെ ഞാൻ വികൃതിയൊക്കെ കാണിച്ചാണ്ട് കണിന്റെ ഇവിടെ മുറിയൊക്കെ ആയി വന്ണ്
ഏ
ഉം എന്തോ കച്ചറ കൂടിയത് എന്താ ആർക്കറിയാം
ഉം
വേണ്ട ഡോക്ടർ കാണിച്ചു കുഴപല്ലാ പറഞ്ഞു
ഉം എത്തും പറ്റാതെ നിക്കട്ടെ
ഉം ആതാണ് ഇടി ഇപ്പൊ ഒരു ന്യൂസ് ഉണ്ടല്ലോം അഗം വാടിത്തെ കുട്ടി നെ ഇരുത്തഞ്ച് കടിയൊക്കെ കടിച്ചാണ് ഭയങ്കര പ്രശ്നം അയ്ന് നടക്കാണല്ലേ
ഉം
ഒരു കുട്ടിനെ ഇരുപത്തഞ്ച് കടി കടിച്ചിട്ട് ആ കുട്ടിനെലോളിച്ചിട്ടും ടീച്ചർ വന്നു നോക്കില്ലോ എന്നൊക്കെ പറഞ്ഞാണ്ട്
പിന്നെ
എന്തൊക്കോ അങ്ങനെ ന്യൂസില് കണ്ടണ്ട് എന്തൊക്കെയോ ഒക്കെ പ്രശ്നം ഉണ്ട് എവിടെയ കറക്റ്റ് എനിക്കല്ല ലൊക്കേഷൻ
ഉം ചെല ചെല ഭാഗത്ത് അങ്ങനെയാണ്
ഉം ചില നല്ലോ നോക്കുണ് ഉണ്ടാവും പക്ഷെ അയിന്റെ എടക്കൂടെ വീകൃതിയേക്കാരം പറയാം ചില കുട്ടിടല്ലോ ഭയങ്കര പെട്ടിതെറികള് അറ്റ നോക്കാ യാലും
ചെല കുട്ടിയാള് പാവേക്കാരം
ഉം ന്നായിക്കോട്ടല്ലേ
ആ പ്രത്യേകിച്ച് എത്തും ഇല്ലല്ലേഎന്ന ശരി